പിൻ ആ നേര്ത്തെക്കന്നെ വിളിച്ചീനെ ഞാൻ ന്തെലും നാ യോ ആ കേക്ക്ന്ന്ണ്ട് പിന്നെ ഏത്ണ്ടല്ലോ തലവേദന്റെ ആ ഭാഗ തന്റെ ആ ഭാഗത്തെ പിന്ന ഒറ്റമൂലി ചികിത്സന്ന് പർഞ്ഞിട്ട് കേട്ടീനു അപ്പോ പിനെ ആ ആ ഭാഗ ത്ത് അവ്ട ഇനി കേട്ടുന്നോ ആഹ്
മ അയ്നെ ഇപ്പ ഇ ഫോണില് പലേതും കാണാ ഈ മരുന്ന് കഴിച്ചാൽ മൈഗ്രീൻ വിട്ടുമാറും അങ്ങനെയൊക്കെ ങ്ങനെ കാണാം പഷേ ശരിയാണോന്നറീല്ല അതാണ് ഷയം
ആഹ് ആഹ് അതാണ്ല്ലേ അത് പറയിന്നെട്ട് ക്കണ്തും പര്സ്യക്കെ കണ്ടക്ക്ന്ന് നല്ലതാണ് പിന്ന വടെ ചികി ട്ട് ഭേദമായിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജോക്കെ കാണാം.
ആഹ് ആഹ് ആള് അങ്ങനെ കാണാ
ആഹ് അങ്ങനെ ഏതെങ്കിലും
ആഹ് നല്ലതേതെങ്കിലും കാണാണെ പറഞ്ഞര്ണ്ട്ട്ടോ ങ്ങക്ക് വിട്ടര്ണ്ട് നിങ്ങക്ക് പറ്റാണെങി ങ്ങക് ന്നാ ങ്ങക്ക് പോയോക്കാലോ
ആഹ് അതന്നെ ഇത് ഈ ഒരു കാരണംങ്ങോടും പോകാനാലാ പിന്നണെങ്കില് വണ്ടിമ്മ പോകുമമ്പാണെങ്കില് ഹെൽമെറ്റ് വെക്കുന്നത് പ്രശ്നാണ് അങ്ങനൊ കൂടിയോ ഉം ഭയങ്കര പ്രസ്ന
ആഹ് അഹ് പ്പൊപ്പൊ ഇങ്ങള് ഓട്ടി പോകുമ്പോ ന്തായാലും ങ്ങള് വെക്കല് നിർബന്ധുവാണ് ല്ലേ
ലാ നിർബന്ധാണല്ലോ പിന്ന വേഗിലാണെ എപ്പളും ണ്ടാവും അടെ ട്ത്തക്കും ബേഗില് എപ്പളും കര്തിയേക്കും കാരണം എപ്പളാ വേദന വരാ പറയാൻ പറ്റൂലല്ലോ
തൊലി കളഞ്ഞാ കുടിച്ചേക്ക്ണ് വേദന
ആഹ് ഇല്യല്ല പെട്ടെന്ന് മാറൂല ഉം കൊറച്ച് സമയടുക്കും. ഉം സാവകാശേ മാറു അതാള്ളെ പ്രശ്നം ചെൽപ്പോ ഞാനെന്താക്കുംന്ന്റിയോ വേഗം കെടന്ന് ഒർങ്ങാൻ നോക്കൂ മെനിയാന്ന് ഞാന് മോള എട് കുണ്ടയാക്കാൻ പോയല്ലോ മോള കുണ്ടയാക്കാൻ പോയപ്പോ പിന്നെ പറഞ്ഞോടെ മീറ്റിംഗ് ണ്ടായി ഞ്ഞു രണ്ടര മണിക്കൂർ മീറ്റിംഗ് ണ്ടായിന്നു അപ്പോ ഇന്ക്ക് തലവേദന വന്ന് വന്ന തുടങ്ങി അപ്പ്ന്റെ കൂടെ വന്നെ ഓളോട് ഞാ പറ്ഞ്ഞെ ഇങ്ക് തലവേദന വര്ന്ണ്ട് അപ്പൊ ഓള് പറഞ്ഞത് കുറച്ചൊന്ന് ഒറങ്ങി നോക്കി ഞ്ഞ് ന്നാ തൊന്ന് കേക്കണ്ട മ് പിന്നെ ന്നാ കൂടുതൽ ശ്രദ്ധിക്കാണ്ട് ഇനിയൊന്ന് കൊറ്ച്ചൊന്ന് ഒറങ്ങി നോക്ക് ന്ന്റ്ഞ്ഞ് അപ്പ ഞന് എന്താക്കി അപ്പോ സൗണ്ട് നല്ല സൗണ്ട് ണ്ട് സംസാരിക്കുന്നേല് മീറ്റിംഗ് ആണല്ലോ അപ്പൊ ഞന് എന്താക്കി കൊറ്ച്ച് നേരം ഞാന് ഈ ചവിട് പൊത്തിച്ച്ങ്ങാന് ങ്ങനെ ങ്ങനെ കെട്ന്ന് ഒര് ന്ന് വെച്ചാൽ നമ്മള് ഫ തല മ്മല്ഇങ്ങനെ കൈയ്യ്ച്ചിട്ട് അങ്ങനെ കെട്ന്ന ഒര് ആ ഞാഅങ്ങനെ ചാഞ്ഞങ്ങാനും കുറ്ച്ച് ഞാനൊന്ന് ഉറങ്ങിപ്പോയി ഒര് അഞ്ച് മിന് റ്റ് ഞാൻ ഉറങ്ങിപ്പോയി അതൊണ്ടിക്ക് പിന്നെ പിന്നെ അതങ്ങ് മാറിപ്പോയി ക്ക്ന്ന് ഈ കണ്ണൊക്കെ ഇങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അന്ന പട്ട് തുടങ്ങും
ആഹ് ആഹ്
ഭയങ്കര പ്രശ്നാ പിന്നെ വെഷ്പ്പ് സഹിച്ച് ക്കാണെങ്കിൽ അതും പ്രശ്നാണ് ആഹ് എല്ല കൊണ്ടും പ്രശ്ന ന്നട്ട് ഏതായാലും അന്നപ്പോ മാറിപ്പോ ആ ഒർ ക്ക് ഒറ്ങ്ങിപ്പോയെ കൊണ്ട് മാറിപ്പോയി അല്ലെങ്കിൽ ഞാ സുയ്പ്പ് ആയെനു ആഹ് അല്ലെ പിന്നെ കൂടെ ന്റെ ഇക്കാക്ക വേണ്ടീനു ഇക്കാക്ക പോന്ന് ട്ടുംല്ല ഞാന് പിന്നെ ഓല് പോകുന്നുണ്ട്ന്ന് പറ്ഞ്ഞ പ്പം ഓലെ വയ്യേക്ക പോ പോയ തേനു ആഹ് പിന്നെ ഞാന് ഓളെ കൊണ്ടയാക്കാ പോയപ്പോ ഞാ തന്നെയും പോയത് അന്ന് ഞന് വണ്ടിയൊക്കെ എടുത്ത് പോയതേ യെന്നു അപ്പൊ അവിടെ എത്തിയപ്പോ പറയുമ്പോ തന്നെ ദൂരാണ് കുറച്ച് ദൂരെ പോവാന്ണ്ട് ഒര് മൂന്ന് മണിക്കൂർ ഓടാണ്ട് വട്ന്നാട്ട്
അതന്നെ അപ്പൊ ഇങ്ങള് ഒറ്റ കൊക്കെ പോയാല് തലവേദന വന്നാല് ഇങ്ങട്ട് തിരിച്ച് വരുമ്പളൊക്ക ല്ലേ
ആഹ് തിര്ച്ച് ഒറ്റക്ക് ന്ച്ചക്കാണങ്കില് ചെറിയോള കൂട്ടി ചെറിയ മോള കൂ ട്ടി അപ്പം പിന്നെ ഓളാണെങ്കില് ഞാന് വിചാരിച്ച ബാലശ്ശേരി അവിടെ ഭാഗത്ത് എത്തുമ്പോ വണ്ടി ബസ്സ് പോവാ വണ്ടിയാടെ നിർത്തി വെച്ചിട്ട് ബസ്സ് പോവാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇന്ക്ക് തോന്നി കൊ പ്പൊന്നും ല്ലേല്ലോ വണ്ടി രാവിലെ ന്നെ ആയൊ കൊണ്ട് വണ്ടി കൊറ്ച്ച് തെരക്കൊയ് വിള്ളേനു അന്നാപ്പങ്കി തോന്നി കുറച്ചങ്ങ് പോട്ടെ അപ്പൊ മോളും പറഞ്ഞാ അങ്ങ് പോവ മ്മാ അപ്പൊ തിരക്കൊന്നു ഇല്ല്യല്ലോ പിന്നെ മോള് വരുമ്പാണ് തെര്ക്ക്ണ്ടായി നെ അന്ന് പിന്നെ മഴയെ കാണല്ലോ നാലും കൊഴപ്പല്ല ഞാന് പോട്ടേന്ന് രാച്ച് അങ്ങനെ പോയി ആടെ എത്തിയപ്പോ ഞാന് കൈ എല്ലോ കാ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോരും നേരം ഒരു മൂന്നേ മുക്കാലയിക്കും ഞാ അവിടെന്ന് റങ്ങുംനേരം അപ്പൊ തലവേദന ങ്ങനെ വരാ അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്ക പടച്ച റബ്ബേ ഈ വണ്ടീനെ ഞാനിപ്പെങ്ങനെ അടെ എത്തിക്കാന്ന് വിചാരിച്ച് പോയി
ഉം
അമ്മക്ക് ആരെ കൂടെയും പോവാൻ പറ്റൂലല്ലോ വണ്ടി അവടല്ലേ വണ്ടി ഇവിടെ എത്തിക്കണ്ടേ ആ അങ്ങനെ ഞാന് പിന്നെ ഉണ്ടാക്കി അപ്പൊ പിന്നെ ഏഹ് കുടീ ആ കുടീന്ന് എടുത്ത് കുടിച്ച് അങ്ങനെ പിന്നെ ഞാനങ്ങ് പോന്ന് ഏതായാലും ഉം പിന്നെ അൽ ഹംദുലില്ലാഹ് ഇവിടെത്തി ആ വാ- വാ അവിടെത്തി എന്നാലും കൊഴപ്പല്ല ആഹ് ഗുളിക ന്ന വേം കുട് ചീനേം കൊണ്ട് വേഗം കൊഴപ്പല്ലാണ്ട് വന്നക്കണ് കൊഴപ്പല്ലാണ്ടൊരു ഇതായിട്ട് പിന്നെ പിന്നെ എന്താണ് ചായയും കുടിച്ച് ഞങ്ങള് ഞങ്ങള് വണ്ടി നിർത്തിങ്ങാനും വരുന്നേരം നല്ലൊരു ചായയും കുടിച്ചു ലേശം ഒരു കടുപ്പത്തില് ഒരു ചായ കുടിച്ചക്കാണെങ്കില് കുറച്ചൊരു മാറ്റണ്ടാവും അപ്പൊ പിന്നെയ് പോയിന്നറിഞ്ഞല്ലട്ടോ പിന്നെ മാറി നല്ലോണ്ണം പോകുന്ന് ഈ ഒരു പ്രശ് നം ഭയങ്കരണ്ന്ന് പറയാ ഈ മൈഗ്രേന്റെ പ്രശ് നം അപ്പൊ അത് ആ ധൈര്യല്ല ആണ് എടുക്ക് പോണേലും യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ട പക്ഷെങ്കില് ഈ ഒരു കാരണോ എന്റെ ഇക്കാക്കയും പറയും എന്നീ കൊണ്ട് ഏട്ടും പൊയ്ക്കൂട പോകുമ്പം നല്ല ഉഷാറില് പോവും പക്ഷെ തി രിച്ചു വരുന്നേരം ആകെതായിട്ടാ വര അപ്പൊ ഞങ്ങളെയും കൂടി മൂഡ് പോയി പോവൂന്ന് അറിയും ഉം അപ്പൊ ഞാന് ഇല്ല പിൻ അതാണ് ഒരു ഉം എന്താ പറയാ ഉഷാറ്ണ്ടാവൂല
ആഹ് പോകാന്ന് പറയുമ്പം തന്നെ നമു യാ ആ യാത്ര പോകാറുമ്പോ നമ്മ ക്ക്‌ ഇത്ങ്ങനെ വരുന്നോണ്ട് നമ്മക്കൊരു സുഖം ഉണ്ടാവും ആഹ്
ഉം അതാണ് ആട്ടെല്ലാം ഉഷാറില് പോവും തിരിച്ച് വരുന്നേരം പ്രശ്നം പിന്നെ ഏഹ് ഞാനല്ലാണ്ട് ഞാനൊരു പച്ചമരുന്ന് ചികിത്സ ചെയ്തീനു അത് ചെയ്തപ്പോ രാവിൽ തന്നെ പോയിട്ട് ആ സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ചെയ്യണ്ടേനു അങ്ങനെ ചെയ്ത് അവിടുന്ന് ഒരു കൊല്ലം പോലെ മൂന്ന് ദിവസം അടുപ്പി ചെയ്യണ്ടീനു അത് ചെയ്ത് പിന്നെ മൂ ഒരു കൊല്ലം എനിക്ക് കിട്ടിട്ടോ വേദനൊന്നും ഇല്ലാണ്ട് പിന്നെ അവിടുന്ന് കൊറച്ചു കഴിഞ്ഞ് എനിക്ക് ഈ വേദന പിന്നെയും വന്ന് പിന്നെയും പോയി അവിടെ തന്നെ ഓരുണ്ടോന്ന് പോലും അറിയൂല ഒരു കൊല്ലായല്ലോ അങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ ഓര് ജീവനോടെ ഒണ്ട് അത്യാവശ്യം പ്രായള്ള ആളായിനു അങ്ങനെ ഇന്നെവടെ പോയി പിന്നെയും ചെയ്തപ്പോ പോര് പറഞ് ഒരു പ്രാവശ്യം ചെയ്തതാന്ന് പറഞ്ഞപ്പം പറഞ് ഇനി എന്നാല് നിങ്ങള് വരണ്ടട്ടോ കാരണം മൈഗ്രെൻ ആണെങ്കിൽ വേഗം മാറിപ്പോവും ആ മാറിപ്പോവും അല്ലെങ്കില് ഇങ്ങള് അല്ലാണ്ട് വേറെ ഏതേലും ഡോക്ടറെ കാണിച്ചോളിന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയില്ല ആ മൂന്നൂസം ചെയ്ത് പിന്നെ അത് പറഞ്ഞോണം ഒരു കൊല്ലം പോലെ അതും കിട്ടീനുട്ടോ പിന്നെ വേനായിട്ട് പോയില്ല പിന്നെ വേദന വരുന്ന നേരം ഇവിടെ ഇംഗ്ലീഷ് കാണിക്കും ഗുളിക കുടിക്കും ഒരു മാസം നിക്കുന്നേരം ഒരു മാസം കിട്ടൂ ഒരു മാസത്തെ ഗുളികെന്നാൽ ഗുളി കുടിക്കുമ്പോം കൊഴപ്പം ഉണ്ടാവില്ലേ പിന്നെയും വേദനേരും നിർത്തുമ്പോ അത ഉള്ളെ പ്രശ്നം ഇതിപ്പോ ഒറ്റമൂലി നല്ലതാണ്ന്ന് പറഞ്ഞപ്പേ
ഉം ഉം ഒറ്റമൂലി അത്ങ്ങനെ ഗുളിക കുടിച്ചാലും നമ്മുക്ക് കേടാണേ ശരീരത്തിന്
ആണ് ശരിയാണ് ഉം വേദന കഴിയുണോ ഞാൻ ഒഴിവാ ക്കലാണ് വേദന അധികം വരുന്നേരൊക്കെ ആഹ് കുടിക്കാന്നല്ലാണ്ട് കൊറെേയൊക്കെ ഞാൻ എന്താ ആഹ് ആഹ് അധികൊന്നും താങ്ങാൻ പറ്റ റ്റൂലാന്ന് തോന്നിയാൽ ഞാൻ കു എടുത്ത് കുടിക്ക അല്ലാണ്ട് പിന്നെ ഞാ കൊറച്ചൊക്കെന്താക്കും ഞാൻ ഒറങ്ങാൻ നോക്കും ഒറക്ക് നല്ല ഒരു ഒറക്കം ഒറങ്ങെണീക്കുമ്പോക്കെ പിന്നെ അറെഡിയാകും
പിന്നെ ക്ആഹ് ആഹ് പിന്നാണെങ്കില് വെശപ്പാണെങ്കിലും കറക്റ്റ് സമയത്ത് സമയത്തിന് ഭക്ഷണം കഴിക്ക ച്ചാലും ആഹ് പ്രശ്നോയിവായ് കിട്ടും
ങാ ആഹ് അതൊക്കെ ഇതിന്റൊരുതല്ലെ യാത്രാ വെശപ്പ്
ആഹ് അതെ ആഹ് ഡോക്ടർ പറഞ്ഞക്ക് പ പറ്റൂല ഡോക്ടർ പറഞ്ഞക്ക്ന്ന് അതേമാതിരി ഭക്ഷണത്തിന്റെ ആണെങ്കിലോ ഏ എരിവ്ള്ളത് കയ്ക്കരുത് അതോണം ബിരിയാണി വലങ്ങനെ കയ്ക്കരുത് പറഞ്ഞെ പിന്നച്ചാറൊക്കൊയിവാക്കാന് ആഹ് പിന്നെ ബേക്കറി നമ്മള്തില്ലേ പലഹാരങ്ങൾ എണ്ണയില്ണ്ടാക്കിയെ അതൊക്കെ ഒയിവാക്കണന്നറഞ്ഞ് പിന്നതൊന്നുപ്പോ ആഹ് ഹ പിന്നെ ഞാ അതൊന്നുട്ട് നട‌ക്കെയ്ല്ലെലോ വര് ബിരിയാണിയൊക്കെ നമ്മ ഒഴിവാക്കാനിട്ടൂലെല്ലോ ആഹ് ആഹ് ആഹ് അതൊക്കെ പിന്നേം കയിച്ചുപോം എലച്ചാറ് പിന്നെക്ക് വല്ല്യാ അഹ് താല്പര്യല്ലാട്ടോ ച്ചാറൊന്നും വല്ല്യഷ്ടല്ല ആഹ് പിന്നെ അതോണ പലഹാരേം വല്ല്യഷ്ടല്ലാ
ഉം ഉം
ആഹ് അതൊക്കെ ഒയിവാക്ക അച്ചാറൊക്കെ ഒയിവാക്ക പലഹാരോം ഒയിവാക് തപലഹാരം വല്യ മധുരൊന്നത്രെഷ്ടല്ല ഉം അപ്പൊ ങാ അങ്ങനെ എന്നും ശ്രദ്ധിക്കുന്നൊക്കുണ്ട് ന്നാലും സാധനാട്ട് പോകണ്ല്ല
ആഹ് ങ്ങക്ക് ടയലറിങ്ങൊ‌ക്കെറിയോ
ഞാന് ആഹ് അഅറിയോന്ന് വെച്ചാല് മോക്ക് ഒക്കെ ചെറിയ ഉടുപ്പൊക്കെ ഒണ്ടാക്കും
അഹ് ആഹ് ചുരിദാറൊക്കെ
ചുരിദാറു തയ്ക്കും വീട്ടിന്നിടാൻ പറ്റിയൊക്കെ പിന്നെ ഉം പി പൊർ പ്പൊന്നും നമ്മ ആര്ക്ക്കും ചെയ്ത് കൊടുക്കലൊന്നില്ല പിന്നെണ്ടായിനുട്ടോവിടെ ഒര് ഷോപ്പ്ന്ന് ഞാന് ലോക്ക് ചെയ്യ്ന്ന ഈ മിഷീനെ ലോക്ക് ചെയ്യാപറ്റും തേയം അത് ഞാന് ഓരോട് പറഞ്ഞ്ട്ട് ഓര് പറഞ്ഞ്നു ലോ‌ക്കെയ്യെങ്കിൽ ഞാന് സാധേ ന്തെ ബ്ലൗസൊക്കെ ലോക്കെയ്യാൻ വേണ്ടിട്ട് തരുന്ന്ണ്ട് അന്നപ്പോ ആഹ് അങ്ങനെ കൊറച്ച്സം കൊണ്ടോന്നീനു കൊണ്ടന്ന് അതും പറ്റൂല എ മൈഗ്രന്റെ പ്രശ്നൊള്ളേന്കൊ
ആഹ് ആഹ് ഒരുപാട് ഞമ്മള് നമുക്ക് ശ്രെസ്സ് സ്‌ങ്ങനെ കൊടത്താലും തലകഥക വ ആഹ്
ഇങ്ങനെ അയ്ലേക്ക്ങ്ങനെ നോക്കിനിക്ക്ന്നേരെ
ആഹ് പഷെ കൈക്കുണ്ട് പഷെ ഒന്നിനും മൈഗ്രീൻ ആണ് തടസ്സല്ലേ
അതാണ് എല്ലാം എല്ലാ ത്തിനും പ്രശ്നതാണ് അതെന്തെങ്കിലുൺ
ആഹ് ആഹ് ആഹ് ആട്ന്ന്
പ്പങ്ങനെ കണകാക്ക്വാ അതെമ്പോലെ ന്തെങ്കില്ക്കെ പരിപാടി ചെയ്തൊപ്പിക്കാന്നെച്ച പിന്നെ ഞാന് ന്താക്കിനെന്നറിയോ മ്മ്ളെ അടുത്ത വ്ട്ടില്ള്ളെ പിന്നെ ആം ആഹ് ന്റൊരു കൂട്ടുകാരിണ്ട് ഓളും ഞാനുംകൂടിയും പിന്നെ നമുക്ക് മാക്സി കൊടുക്കാംന്ന് പറഞ്ഞ്ട്ട് അങ്ങനെ കൊറച്ച്മ്മള് ഉംന്താ ഓൺലൈനായിട്ട ഓൺലൈനായിട്ടല്ല അല്ലാണ്ട് അപ്പ്ന്നെ വാങ്ങല്ലെ വെല കൊറഞ്ഞ്ട്ട് വെല കൊറച്ചെങ്ങാനം മ്മ് വിക്കാവേണ്ടീട്ടങ്ങനെ വാങ്ങല്ലോ വെല കൊറഞ്ഞ് കിട്ട്‌വല്ലോ
ആഹ് ആഹ്
പിന്നെ അങ്ങനെ വാങ്ങീട്ട് നമ്മള് ഞാ ആഹ് അങ്ങനെ ചെയ്തീനു കാർ തൊക്കെ അടുപ്പിച്ചെങ്ങാനും എല്ലോര്ക്കും കൊട്ത്തിട്ടൊ‌ക്കെ ആദ്യംന്താക്കി വൺ വണ്ടിട് ത്പോയി ഓരോരോ വീട്ട്കൂടിയൊക്കെങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുത് ത്കൊട്ത്ത് കൊട്ത്ത് പിന്നെ കാർഡും അടിപ്പിക്കുമ്പോ അത് ഇത്വായ്ട്ട് കൊടുക്കും നല് ആഹ് അങ്ങന നല്ല കച്ചോടായിനുട്ടോ പക്ഷെങ്കില് ഞങ്ങളു രണ്ടാളും വണ്ട ണ്ടി ൻമേല് മര്യോളിന്റെ ബേക്കിലിരിക്കും സാധനം ഉണ്ടായല്ലോ അങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോക്കെ എന്തോ ഒരു ചെടുപ്പ് വന്നോയി പക്ഷേഎല്ലരും സപ്പോർട്ട് ചെയ്യൂട്ടോ ചിലര് പറയും നല്ല പരിപാടിയാണ് ആ പെണ്ണങ്ങളും ആണല്ലോ പെണ്ണുങ്ങളോട ആവ്പോ എല്ലാവരും വാങ്ങുചെയ്യല്ലോ അങ്ങനത്തെ നല്ല നല്ല അഭിപ്രായം സാധനത്തിനും നല്ല ഉം അങ്ങനെ അഭിപ്രായമായിനു ഉം ഉം അപ്പൊ അതും ചുരിദാറും ഉണ്ടാവും പിന്നെ നമമക്ക് വേണ്ടിത് അതോ ഇഷ്ടപെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻക്ക് വേണ്ടി ഞാന അങ്ങനെ എടുക്കലുണ്ടായിന്നു അപോഅഹ് എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഉഷാറായിരുന്നു പക്ഷെ എന്തോ കണ്ണ് പറ്റിയോണപ്പൊഴി അത് അതോ കൂടുതല് ആ മടുപ്പ്ന്ന്
ഉം ഉം ഇങ്ങക്ക് മാക്സി ട് ക്കുമ്പോ ഒന്നേന് എത്രുപ്യ ച്ചൊക്കെ കിട്ടീന്നത്
േമാക്സി ഒര അറുപത് റുപ്പ്യ എ ഴുവതുറുപ്പി യഅങ്ങനെ ഉണ്ടാവും ആ ആ ആ അങ്ങനെ ഉണ്ടാവും അറൂ വർ മേക്സിമ അമ്മൾ അർവത് ർപ്പ്യ ആണ് അയ്മല് ഇട്ക്കല്
ആഹ് നിങ്ങളെ എത്ര യിനാകൊടുക്കല്
ആം ആഹ് വെലകൂടിയാ എന്താക്കും അമ്മക്ക്ചെലവാവൂലേ അമ്മക്ക് ചെലവാകണോ അയ്നനുസരിച് അമ്മള് വെലകൂട്ടാചെയ്യാ
അങ്ങനെ
ഉം, ഉം ആഹ് അങ്ങനെആക്കേം ചെയ്യ പക്ഷെന്നല്ലേ ന്നല്ലേത ഇനിഇത് പറയാണ്ടിട്ടോ അങ്ങനെഎന്തെങ്കിലും നമ്പറ് കണ്ടിക്കെങ്കിലെയ്
ആഹ് ഞാൻവിട്ടെര്ന്റ് ന്നാ ഇങ്ങക്ക് പറ്റ്ണാണെങ്കി പോയോക്കാലോ ആഹ് ആഹ് ന്നശെരി. ആഹ് ന്നശെരി.
അഹ്